ഹലോ
ആഹ് കേക്ക്ണില്ലേ?
ഉം ആഹ് കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ലവിശേഷം അവടെന്താ സുഖല്ലേ?
ഉം സുഖാണ് അങ്ങനെപോണ്.
പണി ഇപ്പൊപണിയൊന്നുല്ല പണിയൊക്കെരുങ്ങി ഇങ്ങനെ വെറുതെരിക്കാ.
ഉം
ആ ഫുഡയിച്ചോ മഴല്ല ഇപ്പോ മയല്ല ഇപ്പൊമയക്കൊരു ഒഴിവുണ്ട് എയ്
ഉം ഇവടെ നല്ലമയേ ഉം
ന്നട്ട്ന്താ പണിയൊക്കൊരുങ്ങിലേ?
ആഹ് പണിയൊക്കെ കയിഞ്ഞു വെർതെങ്ങനെ കുത്തർക്കയ്നി
ആഹ്
ഒരുഫ്രീന്റെ സമയല്ലെഅമ്മക്ക്
ആഹ് ഇപ്പളാണ് ഞമ്മളെ ഫ്രീ ടൈമ് ഇപ്പോ ഒർങ്ങ എന്താണ്കടക്കണ ടൈ ഇൻക്കാണെങ്കി ഫോൺവിളിച്ച അവുത്ത്കട ക്കാൻപറ്റൂല റേയ്ഞ്ചല്ലായ്റ്റെയ്
ഇവടെ പൊർത്ത് വന്നിരിക്കണം.
പുറത്ത് വന്നിരിക്കണല്ലേ ഈ റേയ്ഞ്ചില്ലാഞ്ഞിട്ട് ആ ഫോണിലെന്തെങ്കിലും കാണിക്ക്ണ്ണ്ണ്ടോ?
റേയ്ഞ്ചിലായിട്ടൊന്നും കാണിക്കണൊന്നുല്ല പക്ഷെ റേഞ്ചയ് ല്ലാത്തുമ്പോ ഒന്നുംകേൾക്കൂല
ആഹ്
കേൾക്ല ഞാൻപറയണ അങ്ങട്ട് ക്ലിയറായി കേക്കൂല പിന്നെ അല്ലെങ്കിങ്ങനെ മുറിഞ്ഞ് മുറിഞ് കേക്ക അപ്പൊവടെവന്നിങ്ങനെരിക്കും പുറത്ത് വന്നിരിക്കും.
ഏഹ്
ന്നട്ടെന്താ ചോറിനൊക്കെന്താ കൂട്ടാന് ഉം
മീം മീൻകറിയും മീൻചോറും ഉം പിൽ ഞാന് ആ കുട്ടികളൊക്കെ സ്കൂൾ പോയീനി ബെയ്റ്റൊക്കെ വെരുമ്പോഅഞ്ച് മണിയാവും സ്കൂൾട്ട് വെരെന്നെങ്കി
ഏഹ് സ്കൂള് അങ്ങനെ കൊർച്ച് വുട്ടേക്കരിം ബസ്സിന അ ആഹ് ചായ അഹ് ആഹ് സ്കൂൾ ബസ്സ് ഉണ്ടാവൂല്ലെ
അഞ്ച് നാലര്ക്ക് സ്കൂ മൂന്നാം ട്രിപ്പ് ആണോ ഒരു അഞ്ചണി
ആഹ് അപ്പ ടൈം എടുക്കൂലേ ഉം ഉം
ആഹ് ടൈം എടുക്കും പിന്നേ നാലാള്ണ്ട് മൂന്നാള് സ്കൂള് പോണണ്ട് ഒന്ന് അങ്കനവാടി പോണൂണ്ട്
ഏയ് ആഅ് ശരി എന്നിട്ട് എന്താ ഇഞ് വരുമ്പോത്തിന് എന്താ കടിയൊക്കെ ഇണ്ടാക്കെക്ക
കടി എന്തെങ്കിലും അവരു ബിസ്കേറ്റോ മിക്ചറോ അല്ലേ ചോറള്ളു
അ ആഹ്
അതങ്ങട്ട് കൊടുക്കും അഹ് തിന്നും തിന്ന മാണ്ടറിം ചായയായാലും മതി അറിം
അതന്നെ ഒക്കെ അങ്ങൻ തന്നെയാണ് ആഹ് ഉം ഇവടെള്ളോൽക്ക് അങ്ങനെ ചായ വാണന്നെനെ ഇല്ല ചായ ഇഞ്ഞിപ്പോ ഉം
ബന്നോ
കടി എന്തേലും ഉണ്ടോയ്
ആഹ് കടില്ലെങ്കില് ചായവള്ളം നിർബന്ധ ഓൽക്ക്‌
ഏഹ് അങ്ങനെ ചെല കുട്ട്യള് ഉണ്ടാവു അങ്ങനെ ദാഹം മാറു ഇവിടല്ലോൽക്ക് ചായന്നേ പറ്റൂല രാവിലക്കെന്റെ വല്ല്യോൾ ളക്കരാ
ആഹ് ചായ നിർബന്ധ
ആ പച്ചള്ളം കുടിച്ചി
ആഹ് ചേരുവകളൊക്കെ ഇ പൈ പൈ
ഉം ആഹ്
ആഹ് പ്പൊ കൊറെ കുട്ട്യേളും ചായ ഒയിവാക്കി വള്ളം ചൂട് വള്ളം കാ കോഫി അതൊക്കെ ആയിന്നേന് അങ്ങനെയൊക്കെപ്പോൾ ചേ നമ്മ കൂട്ടികയ്യി പാരമ്പര്യായിട്ടേ ചായടുച്ചി ശീലയിട്ടേ
ആഹ് കുട്ട്യ ആഹ് അങ്ങനിങ്ങനെ വലിയോല് അയിന് ആഹ് പാരമ്പര്യ ചായ ഇവിടെ ഇണ്ട് ഇവെ ഇവിടെ ഇന്നേട്ടിച്ചോട്ത്തേ അത് നമ്മള് സ്വാകാര കുടിച്ച്ണ നേരറ്റക്കൊന്നല്ല രാവിലിം അഅ് എന്തായി ഓൽക്ക് ഉച്ചക്ക് പത്ത് മണിക്ക്
ആഹ് ഇബടെ അങ്ങനെ ആഹ് ഞാൻ ഇപ്പ ഇന്നേ കെട്ടിച്ച് കൊണ്ടന്ന് ഉടനെ ക്കെ കെട്ടിച്ചുകൊണ്ടന്ന ഉടനേക്കെ രാവിലെ ഒരു ചായ പത്തണിക്ക്‌ ഒരു ചായ ചോ ഉച്ചക്ക്‌ ചോർന്ന് ചോർന്ന് മ്പോ അയ് ക്ക ഒരു ചായ വൈകുന്നേരം അന്തിക്ക് ചോറുന്നുമ്പോ അപ്പളൊരു ചായ
ക്കെ അങ്ങൻ തന്നേണ് ഇവടിം ചാ ചോറിന്റെ ഒപ്പം ഇവടെന്റെ അമ്മീമ്മക്ക് അത് കുടി ച്ചി ചോറിൻ്റൊപ്പം ഉം അങ്ങനെ
ആഹ് ഇബടെ എൻ ൻ്റുമ്മയു അറിയേനി കുടിച്ചേര് ചായോടിച്ചി ചോറ്റിന്റെര്ത്ത് ഇന്റെ ആങ്ങള വന്നാ പറിം ഓളോടെ ഉച്ചക്കന്നാല് ചായന്നെയാണറിം അ അമ്മള് ചോറാടുക്കന്നേണ് ലാം ഓള് ചായിം കടിം കൊടുക്കേനു
പാൽചായന്നെ ആഹ് കട്ടൻ ചായന്നെ പാൽചായന്ന വേണം
ഏഹ് അഹ് ഇബടയിന് പാലറ്റൂലേലേറ്റി കൊന്നും കട്ടൻ ചായന്നേനി കുടിച്ചല്
ആഹ് കട്ടൻ ചായ ആയാലും കൊയപ്പല്ല ഇപ്പൊ ഇങ്ങനെ കുറച്ച് എന്താണ് വെജ്ജാതെ പ്രായ ഇ ഇബട്ത അമ്മായിമാക്ക് നല്ല പ്രായണ്ട് എമ്പപത് വയസ്സ ക അപ്പൊ ഒരു പാക്കറ്റ് പാല് കൊടുന്നിട്ട് അതിങ്ങനെ കാച്ചി വെക്കും
ണ്ടാക്കിയാല്
ആഹ് ന്നിട്ട് അയിന്ന് ഇങ്ങനെ കൊറ കൊർച്ചീച്ചെ കൊർച്ചീച്ചങ്ങനെ അതായിട്ട് ചായണ്ടാക്കി കൊട്
ആഹ് അപ്പൊ രസിച്ചേന ങ്ങ ണ്ടാക്കി കൊടുക്കല്ലേ.
ആഹ് ആ ഒരാ ഇങ്ങക്കൊറ്റകാവുമ്പോ പിന്നെ ഒരു പേക്കറ്റ് പാല്‌ കൊട്‌ന്നാലും രണ്ട് മൂന്നീസൊക്കെങ്ങനെ ഇണ്ടാകാ ലോ. അതെന്നെ പിന്നെ? ഇക്കങ്ങനെ ചായ വേണന്നൊന്നുല്ല്യ.
ആഹ്. രണ്ട്മൂന്നി പൈസൊകൊപ്പിച്ച് പോവാ. അല്ല എന്നുംപ്പം ഒരു പേക്കറ്റ് പാല് അമ്മക്ക് വാങ്ങാനും കയൂലയ്ക്കാരം.
ആഹ്.
എങ്ങനേലും മുപ്പത്തഞ്ച് ന്നാബൊർ ബ്യ കൊട്കണ്ടേ ഒരു ബേ
ആഹ്
മക്കക്ക് കട്ടൻ ചായയാലും ഏതായാലും വള്ളാണ്ട് കുട്ച്ചും.
ആ കേക്ണ്ട്.
ഇകക്ക് പിന്നെ അങ്ങനെ ചായന്നെ വേണൊന്നില്ലല്ലോ എപ്പ ഇമ്മാക്ക് കൊട്രുമ്പം ചെൽമ്പോൽക്കും
ആഹ് ഓൽക്കോ ആ ചായ കണ്ട പാൽ ചായ കാണുമ്പം പിന്നെ മക്കൾക്കെന്നെ കോൾണ്ടാവും.
ആ ചെലപ്പോ ചെലപ്പോ ഓൽക്ക് വാണ്ട്യരും അല്ലെങ്കി വാണ്ടി വരൂല.
ആഹ്
ഇതീക്ക് വേറെ വാട്സപ്പ് കോൾ ഇങ്ങനെ വര്ന്ടെ
ആആഹ് അഹ്ങ്ങനെ വര്യേ അഹ് ഞമ്മള്ങ്ങനെ മെസ്സേജ് അയച്ച് വിട്ടല്ലേ. ഇങ്ങനെ ഇഞ്ഞ് നമ്മള് നമ്മൾത് കയ്ഞ്ഞ് വിളിക്കുമ്പോ ഓല്‌ വേറെ കോളിലാവും.
ആഹ് അതാണേ മ്. എന്താ ഹസ്ബന്റ് നാട്ടിൽ തന്നെ? ആഹ് ആഹ്.
പി പിന്നെ ഓല ഞമ്മള് ഓ ഓല നമ്മള് വിളിക്കുമ്പോ ഞമ്മള്
അപ്പൊ ബിസി ആക്കരം ഉം ഉം അതന്നെയാണ് ആ അങ്ങൻത്തന്നെ
അങ്ങനായിട്ടാണ് നമ്മക്ക് മേം മേംത് തീരാത്തതെ. അല്ലെങ്കിത് പ പ്ലോ തീരും ആകെ ഒര് ഒരു ദിവസം മതി ശരി ഈ കോള്ങ്ങനെ മര്യാര്ക്ക് പോണ്ല്യ ഇത് നമ്മളുൾച്ച്ണേര്ത് ഓലട്ടൂല ഓലെൾച്ച്ണേര തമ്മളിം കിട്ടൂല അതോണ്ടാണിത് ഇങ്ങനെവര്ന്നെ മ്.
ആഹ്. തറവാട്ടിലാണോ?
ഞങ്ങള്പ്പം സ്വന്തായിട്ട്‌ വീടെട്ത്തതാ സെപ്രയ്റ്റ് വീട്. താണ്ട് ഞങ്ങൾ തറവാട്ടിലേനി തറവാട് പിന്നെ ഇമ്മാന്റെ പെരെനി ഇമ്മ മര്ച്ച് പോയി. അപ്പം പിന്നെ ഞങ്ങള് വേറൊരു അയ്ലിമ്പോ ആരുല്ല അഹ്ങ്ങനെ അട്ച്ചിട്ടക്കാ. അയ്ന്പ്പോ താമസക്കാരൊന്നുല്ല. ഇജ് ചേന്റെടിമെന്ന്‌ നീച്ചോണ്ണ്ണ്ടോ?
ആഹ് ആ ഹഅപ്പൊ വേറെ എളെച്ചന്മാര്ല്ലേ
ഏ എളച്ചന്മാരില്ല ഞങ്ങളാ ചെറുത്. ഞങ്ങള് ചെറ്യാറ്റങ്ങളാണിവ്ട്ത്തെ. അപ്പൊ പിന്നെ ഉമ്മില്ല വാപ്പില്ല ആാരുംല്ല. ഏ ഏ ഉമ്മിം വപ്പിന്നുല്ലപ്പൊ ഓലൊക്കെ പോയി. പിന്നെ മൂത്തച്ഛന്മാരൊക്കെ വേറെ പെരടുത്ത് പോയി. ഏഹ്
നിങ്ങൾ എന്നിട്ട് പുതിയ കഴിക്കണോ അതോരോ വാങ്ങിക്ക്.
അല്ല ഞങ്ങള് പുതിയ തറവാടന് വേക്കില് തന്നെ പുതിയൊരു വീടെടുത്തൊക്കെ അത് പണ്ടത്തെ തറവാടും പെരയാണ്. അപ്പം പിന്നെ ഇതിങ്ങനെ നിക്കാന് ഏഹ് പാടായിട്ട് കഴിയിണില്ല. കൊറേ സ്ഥല വെറുതെ കുറെ സ്ഥലൊക്കെ ആയിട്ടു. ഹലോ ഇനി റേഞ്ച് ഇള്ളടത്തേക്ക് നിക്ക്. അപ്പൊ ഹലോ. കട്ടാക്കണ്ടട്ടോ ഹലോ ഹലോ ഹലോ ഓഹ് കേൾക്കനുണ്ടോ ഹലോ ഹലോ റേഞ്ച് പോയോ പറ്റ പോയോ. ഹലോ അലോ ഇനി കേൾക്കണ്ടോ. കേക്കുണ്ടോ. ഹലോ ഹലോ ഹലോ ഹലോ കേക്കണ്ടോ. അലോ ഹലോ കേക്കനുണ്ടോ. എന്തെങ്കിലും കേക്കണ്ടോ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ